ഹലോ അസ്‌ലാം അലേക്കും.
ഹലോ. ഹലോ ആ ഇണ്ട്.
ഓ കുട്ടി ഒറങ്ങാ?
ആഹ് ഞാന് നേരത്തെ ഉറങ്ങിയപ്പഴാണ് ആഹ് പിന്നെ ആ റിപ്ലൈ തന്നത്. പിന്നെപ്പോ ഒറങ്ങാണ് ബാക്കി മൂ ബാക്കിയുള്ളോല് ടി വി വണ്ടി ഇഷ്ടുണ്ടോ ആടെ
ആ അന്ന് സ്കൂളില്ലല്ലോ അല്ലേ
ഉം സ്കൂളില് അതാകുമ്പോ രാവിലെ ഒന്നും ഞാൻ ഫ്രീയല്ലാ.
ആഹ്.
എന്താ ഇന്ന് പരിപാടി?
പരിപാടി ഇന്ന് ഇവിടെ. ഒരു മൂന്നാല് പുതിയാപ്ള സൽക്കാരം മൂന്നാല് ആൾക്കാരുണ്ട് പുതിയാപ്ളാര്.
ഓരെ സൽക്കരിക്കാ
എന്റെ പ്രസവ ആവുമ്പോത്തേന് പരിപാടി വച്ച്യാ.
അതെ അതെ അതെ പ്രസവാവുമ്പോ ഇതിനണ്ട് വാർപ്പ് കഴിച്ചാനുണ്ട്. ഇതുണ്ട്. ഒക്കെണ്ട് അപ്പൊ അത് കടക്കുമ്പോത്തിനണ്ടായി കയ്ഞ്ഞാലർഞ്ഞാണ്ടെയ് കെടന്നഴിഞ്ഞാ പിന്നെ നാപ്പയോളും വാർപ്പ് ന്ന് ഉം റ്റോട്ടിന്റെ വാർപ്പൊക്കെ കഴിഞ്ഞേക്ക്ണ്. ‌ നി അയ്ന്റെ മേലക്കെ പട്ത്തിട്ട് വേണം വാർക്കാന് പണിക്കാരോട് വരാൻ പറഞ്ഞ്ക്ക്ണ്‌ വേഗം. എളച്ചൻ്റതേയ് അവും ഞാൻ കെടക്കുമ്പോത്ത്ന് വാർപ്പയിച്ചിട്ടാല്ർഞ്ഞാണ്ട് നിക്കാ മറ്റേതോൽക്കുമ്മാണല്ലേ ചെലവുണ്ടാക്ക്ക വാർപ്പാർക്കും മാണം ചോറും ചോറും കഞ്ഞിം
ഏ അത്ചരി ന്നിട്ട് എന്താ പ്പ ത്.. സൽക്കാരത്തിന് ചോറും
ആഹ്., അതൊക്കെ ഏൽപ്പിച്ചക്കാണ്. പ്പ പിന്നെ വെപ്പല് പരിപാടില്ലല്ലോ ഹ്‌ഹ്ഹും. മന്തിം ബിരിയാണിം ഏൽപ്പിച്ച്ക്ക്ണ്. ഉം... ഈരണ്ട് കിലോ ഏൽപ്പിച്ചക്കാണ്. പിന്നെ ചിക്കൻ പൊരിക്കാണ്ട്. ബീഫ് അടുപ്പത്ത് വെച്ചച്ച്ക്ക്ണ്
ആഹ് അ
തൂമിറ്റ് അങ്ങനെ ശരിയാക്കാണ്ട്. ഉം ഉം അതൊക്കെ കഴിഞ്ഞിക്ക്ണ്‌. നിപ്പോ വൈന്നേരപരിപാടിയല്ലേ ന്യമ്മായിയാളൊക്കെ വന്നിട്ടേക്കരം ചിക്കനൊക്കെ പൊരിക്കാൻ വെക്ക ഉം അ ഒരമ്മായി ഒര് രണ്ടമ്മായി അല്ലേള്ളൂ വാ കിളോലൊന്നുല്ല ഉം
നാത്തൂനോ?
നാത്തൂനും വരും നാത്തൂന്.. അവിടെ എന്തോ പരിപാടിണ്ടർഞ്ഞ് ഉച്ചക്ക്. അത് കഴിഞ്ഞിട്ട് വൈന്നേരത്തിനള്യാക്കാൻ്റൊപ്പം വര്വേക്കാരം
ഏ അഅ്ശരി എളച്ചിണ്ട്ലേ
ആ എൾച്ചി ഓള്ന്ന് വന്ന്ണ് ഓള് ഓളോടേനു... ഓള് ഉം.. ഓള് കയ്ഞ്ഞ മാസം പോയതേനി. ഞങ്ങള പോകുമ്പോളെവട്ന്ന് പറഞ്ഞേക്കണെ. കുട്ടിനിം കൊണ്ട് ഒറ്റക്ക്ക്കാൻ പറ്റൂല
ഏ....
അപ്പോളവട്ന്ന് പറഞ്ഞേക്കണം. ഉം അപ്പൊ പത്തി ഇസൂനെ ഇസൂനെ ചെറുവട്ടീക്ക് പറഞ്ഞയക്കും. കാക്കു നോക്കും അങ്ങനൊക്കെ
തന്നേ...
ചെറുവട്ടീലെ സിനും കുഞോളൊക്കെ വര് എന്തേ കാട്ടണേ അറീല കുഞ്ഞോള് ചോയ്ച്ചീനി എന്നാണ് അന്റത് നൊക്കെ. ഓള്പ്പൊ ട്രെയിനിങ്ങിനൊ കേറിക്ക്ണേ
എവിടെ കേറീക്ക്ണ
ഓള് കാളികാവില്. ഓൽക്ക് മൂന്ന് മാസം മൂന്ന് പാലിയേറ്റീവില് ട്രെയിനിങ്ങാണ് ന്നി അഅ് കഴിഞ്ഞാലാണോലെ സർട്ടിഫിക്കറ്റ്ട്ട
ഏ
ഇൻക്ക് തോന്ന്ണ് അയ്ന്റെ എടേല് ഓൽക്ക് ലീവ് ട് ക്കാന്ള്ള അവസരണ്ട്. അതാണ് തോന്നണോള് ചോയ്ച്ചത്. എന്നാണൻ്റെ ഓപ്പറേഷൻ ന്ന് ചോയ്ച്ച്ന്നോട്
പ്പമ്മ പറഞ്ഞീനി ഓളോട് ഇജ് വരാന്ന്ണ്ടെങ്കി ഇജ് പൊയിക്കോണ്ടി ആശുപത്രിക്ക്, ഞാൻ പെരേല് കുട്യളെ നോക്കിക്കൊണ്ട് ന്ന്മ്മ പറഞ്ഞീനി
ഏ... ഏ... എഅഅ്പറ്റും എങ് എത്രീസം നിക്കേണ്ട്യേരും
എത്രീസം ഞം ബ്ലഡ്ഡൊന്നുല്ലാതെ മുൻകൂട്ടി അഡ്മിറ്റാവാണെങ്കിൽ പത്തിസം കണക്കേകാരം പ്രസവിച്ചന്റെ മുന്നേ അഞ്ചും, ആ പ്രസിച്ചിട്ട് അഞ്ചീസും പക്ഷെ.. അമ്മക്ക് കൊയപ്പൊന്നും ല്ലെങ്കി പിറ്റേന്നോ തലേന്നൊക്കെ ചെന്ന് കാണ്ട് അഡ്മിറ്റായ മതി
ആഹ് ആഹ് ഊ അ
പ്പൻ്റെ എളാപ്പാൻ്റെ കുട്ടിക്കൊക്കെ ബ്ലഡ് ഇല്ലേനി അതോണ്ട് ഓളെ അഞ്ചീസം മുന്നെ അഡ്മിറ്റാക്കി പെറ്റ ഞ്ചീസം കഴിഞ്ഞിട്ടാ പോന്നത്. പത്താമത്തെസാ പോന്നത്
ബ്ലഡിന്റെ ടെസ്റ്റ് കൊടുക്കണ്ടി വരു ഞ്ഞില്ലേ..
ആ എനിക്കിപ്പോ ആ കൊ കൊടു ത്തിൽ ഇപ്പ പത്ത്പോയിന്റ് നാലാണ്ള്ളത് എടുത്തി ല് ഇപ്പൊ ഇഞ്ഞിന്നോട് മരുന്നൊക്കെ മാറ്റി തന്നക്കണ് ഇ ന്നട്ട് ഇഞ്ഞി കുടിച്ചിട്ട് പന്ത്രണ്ടെണ്ണം മാണം അപ്പൊ മരുന്നൊക്കെ കുടിച്ചിട്ട് നോക്കി ക്കീട്ട് വാ പറഞ്ഞാണ്ട് പറഞ്ഞയചേ
കുറച്ച് കുറവുണ്ട്ലെ
ഉം കുറച്ച് കുറവുണ്ട്. പന്ത്രെണ്ണം വേണം ഓപ്രശത്തിന് പന്ത്രണ്ടെണ്ണം വേണം പറഞ്ഞു ന്നോടായ് എന്റെളാപ്പാന്റെ കുട്ടിക്ക്‌ കൊമ്പതൊള്ളൂയ്നു ഓക്ക്‌ പിന്നെ എകുടിച്ചിട്ടും തിന്നിട്ടും ഒന്നു താാവായിട്ട് ബ്ലഡ് കയറ്റി ലാസ്റ്റ്
പിന്നേ....
ഊമ്.. ബ്ലഡ് കയറ്റിട്ടപിന്നെ ഓളേ പിറ്റേന്നാ ചെയ്തത് ഓളെ പയിനഞ്ചാംന്തി ചെയ്യേണ്ട പിന്നെ പയിനാറാന്തി ഓളെ ചെയതത്
ഏ...... അത് ശരി
ഡോക്ടർ പറഞ്ഞു ബ്ലഡ് വേണം ബ്ലഡ് ഇല്ലാഞമ്മക്ക് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞേ
ഉം.. എനിക്ക് ന്നാ ബ്ലഡ് കൊറച്ച് കൂടുതലാ ഹ് ഇപ്പത്തന്നെഹ് ഹ് അലതല്ല ഞാൻ ഫസ്റ്റ് പതിനാലേ പോയിന്റ് എത്രയോ പതിനഞ്ചിന്റെ അടു
ആ എനിക്ക് ഇട് തക്കുണ് തുടങ്ങിയപ്പോ പതിനനൊന്നും ചി ല്ലറൊക്കെ തന്നെയനി പക്ഷെ ലാസ്റ്റ്ക്കത്തിപോത്തിന് പത്തുംഞ്ചില്ലറിയായി തുടങ്ങിയപ്പോ പന്ത്രണ്ടൊക്കെതന്നെണ്ടായനി ആ പന്ത്രണ്ടന്നണ്ടായിനി..... ആഹ് ആ.. അത് ക കറക്റ്റ് കുടിച്ച്. ഇത് വരെ വയച്ചിട്ടില്ല
ഞാന അതും ഓർമ്മ ഉണ്ടങ്കി കുടിച്ചുംല്ലെങ്കി കുടിച്ചൂല്ല
ഉം ഹ് ഹും. ഈ കയറിങ് കൂടുതൽ കൊടുക്കണോൽക്ക പണി തോന്നുന്നെ
ഹ് ഹ് ഹും.. ആഹ
ആഹ
ന്നാ തന്നെ മോളിഒന്നും തീരെ കുടിച്ചിട്ടില്ലല്ലോ ഒറ്റ ഒന്നു പോലും കുടിച്ചിട്ടില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ കുറച്ച് കുടിച്ചിക്കണ്
ആ അയാ കുടിച്ചാല തന്ന പിന്നെ അ അത് കുടിച്ചാലെന്തന്നോ നമ്മക്ക് വേദനയും വെരുത്തൊക്കെ ണ്ടാവുംഹ് ഇതൊക്കെ പറയണേക്കാ
അനക്ക്ണ്ടാകല്ണ്ടോ?
അല്ല ഈ പ്രസവത്തിന് ശേഷം കാൽസ്യവും അയേണും ആറു മാസം കുടിക്കണം നിർബന്ധമായിട്ട് പറഞ്ഞു ഡിസ്ചാർജ് ആക്കിയപ്പോ അപ്പൊ അവിട് ന്ന് ഗുളിക മെഡിക്കൽ ഷോപ്പ്ന്ന് എടുത്തപ്പൊ നൂ പറഞ്ഞു എന്താ ഇവിടുന്ന് ആശാവർക്കർ തരും ഇന്ന് പറഞ്ഞങ്ങാണ്ട് വാങ്ങാതെ പോന്നക്കാണ് അപ്പൊ ആശാ വർക്കർ കൊടുന്ന ന്നുക്കുണു.. ഞാന്.. പ്പൊ ഇത്ര ദിവസായിട്ട് രണ്ടീസാണ് ഇപ്പ കുളിച്ചത് കാ ഏർ കാൽസ്യം മാത്രം അയേണ് കുടിച്ചിട്ടൂല്ല..
ആ ഞാൻതുവരെ വാങ്ങയിട്ടില്ല പൈസ കൊടുത്ത്കാണ്ട് ഞാൻ ആശാവർ തേര്ണതെന്നെ കുടിച്ചി നിഅങ്ങനെ തന്നെ. വയ് ഇക്കുറി ഡോ ഓല് പറഞ്ഞു ഇഞ്ഞി കുടിച്ചണ്ട അത് കുടിച്ചട്ട്നക്ക് കൂടണില്ല അത് പിന്നെകുട് ചായ് ഇത്പ്പോ ഇത് കുടിചാണോ ഡോക്ടറെഴുതിതന്നു രണ്ടെണ്ണം കുടി ചണം ദിവസം രൻ ണ്ടെണ്ണം കുടിച്ചണോ
ആ.. ചെലേത് അയേണാണ് കാൽസ്യം ഇല്ലെ അയണ് അയൺ ഗുളിക നമ്മളെ ഹെൽ സെന്ററിൽന്ന് കിട്ട ണേല് കുറച്ച് കുറവാണ്റഞ്ങ്ങാണ്ട് ഇൻക്ക് വേറെ ഒരു ഗുളി എക്സ്ട്രാ ഒരു ഗുളിയും കൂടി എഴുതിത്തന്നു. അതും കൂടികൂട്ടി കുടിച്ചേനി.. അല്ല അല്ലെങ്കി പിന്നെ ചിലോര്ത് ചേലോരോട് പറയരണ്ടയേൺ ഗുളിക കുടിച്ചാനാണ് ഒന്ന് കുടിചണ്ട ടത്ത് രണ്ടെണ്ണമ്മുക്ക് കിട്ടണീന്ന് അങ്ങനെയൊക്കെ പറയുന്ന് ഞാൻ പറഞ്ഞു ന്ക്ക് അത്യൊക്കെ ഇങ്ങനത്തെ ബ്ലഡിന്റെ പ്രശ്നല്ലല്ലോ അപ്പൊ ഞാ വെറുതത് വാങ്ങി കുടിച്ചണംണന്നൊ ചോദിച്ചപ്പ അതൊക്കെ വണ്ടിയരും പ്രസവം കിയുമ്പോ. ബ്ലഡൊക്കെ കൊറെ പോകും എന്നൊക്കെ പറഞ്ഞു കൊറേ
ഉം ഉം മറ്റിന്റെ മുതന്മാര ഭാര്യോക്കും ഇപ്പൊ ഓളിന്റെ ഒപ്പാത്ണ് ഇല്ലും രണ്ടു ദിവസം കീപ്പർട്ടാണ് ഓള് ഓക്കുമ്പോള് ട്ടിന്റെ പ്രശ്നാണ് ഏഴൊക്കെ ഒള്ളു
ഔ പ്പ പറ്റ് കുറവാ
ഓ നല്ല കുറവാണക്ക് എന്നിട്ട് രണ്ട മൂന്നെട്ടം മരുന്ന് കയറ്റി
ആഹ്
ഇനി പ്രസവിച്ചുമ്പോത്ത്ന് ഇനീം കൂടിയിട്ടില്ലങ്കിൽ പിന്നെ ബ്ലഡൊക്കെ കയറ്റുന്ന വേണ്ടീരും ഓക്ക് പോന്നിട്ട് കുളിക്കുന്ന് ഗുളികീം മൂന്നെണ്ണും കുടിച്ചാനുണ്ട് ഇടക്കിടക്ക് പോകാണ്ട് ഈ മരുന്ന് കയറ്റാനുംണ്ട്
ഉം ഉം ഉം
ചോന്ന മരുന്നങ്ങനെ കയറ്റുല്ലോ
ഉം ആ ഹോസ്പിറ്റലില് കൊറച്ച ദിവസം കെടക്കാര്ന്നാല്ലാ എനിക്ക് രണ്ടിവസം ആയപ്പത്തന് നിനിക്കൊന്ന് വീട്ടക്ക് പോകന്ന് കിട്ടീനെങ്കി നായന് ഉംമൂന്നാമത്തീസണലോ ഡിസ്
അനക്കവിട ആയിട്ട് അങ്ങനെ പിന്നെ ഗവൺമെന്റൽ മാറി
കൊ നിനക്കൊന്ന് വീട്ടക്ക് പോന്നന്ന് കിട്ടീനെങ്കിൽ ഭക്ഷണം എല്ലാം കൊണ്ടും പിന്നെനക് പാലും അപ്പ പാല എറങ്ങിട്ടില്ലേ നി പാലും കൊറവേ നീ. കുട്ടി ആഹ് കുട്ടിങ്ങ വലിച്ച് കുടിച്ച് കുടിച്ച് മുറിയായി. അയിൻ്റിം ഒക്കെപാടെൻക്ക് ആകെങ്ങട്ട്, എടങ്ങേറെയ്നി. എൻക്ക് അയിലാറെ എട്ങ്ങാറെയ്കാരം. സ്റ്റിച്ചും
തിച്ചും പിന്നെ പ മേച്ചക്കെ നാലാമത്തെ വസിയ ആ പാല് മര്യാദയ്ക്ക് വരല് തൊടങ്ങി
ആഹ് എന്ക്കും അന്നെ എല്ലാരുദീനും ഒരാള ദിന അങ്ങനെയാണ് കരുതി ഫസ്റ്റ്- തീന് അങ്ങനെന്നെരുതീ ഇത് രണ്ടാമ തീനും ഒക്കേ എല്ലാം നാലും എല്ലാവർക്കും അങ്ങനെ ഒരു നാലാമത്തെസി പാല് വരല് വേറെ
ആഹ് അതും ഗുളികൊക്കെ തന്നിട്ട് എനിക്കല്ലോ വെ-
ആഹ് അത് എത്ര ഗുളിക കുടി ഗുളികേം പൊടിയൊക്കെ തന്നാല ആ നാല്സാതെ വരില്ല.
ആഹ് ചെലോല് ക്ക് അപ്പൊക്കെ എപ്പ ഉണ്ടാവും ചെലോല്ക്ക് ഇങ്-
അങ്ങന്യൊക്കെ പറിണേക്കാ. ഞാൻ
ന്റെ കുഞ്ഞൊക്കൊക്കെ കല്ലോണ്ടാ അപ്പൊത്തന്നെ.
ആഹ്, ഇൻക്ക്ന്ന്
ഷുഗറൊന്നും കൊറയൊന്നില്ലല്ലോ. ഞാളെ കുട്ട്യേൾക്കൊ ആര്ക്കും ഇതരെ കൊർഞ്ഞിട്ടൊന്നുല്ല. ഹിസൂനും കൊർഞ്ഞിട്ടില്ലട്ടോ.
ഷുഗറും കൊർഞ്ഞിട്ട് ഷുഗറൊന്നും കൊർഞ്ഞിട്ടില്ല. ഞാൻ പാലില്ല പാലില്ല കൊർച്ച് പൊടി തരോന്ന് പൊടി കലക്കി കൊടുക്കട്ടെന്ന് ഇ പ്രാവശം ചോയിച്ച് ഇതുവരെ ചോയ്ചിട്ടില്ലേര്ന്നു ആരതിനും ഇപ്രാശ്യം ചോയിച്ചപ്പൊ ഓല് എന്തെയ്തു, വന്ന്ങ്ങാണ്ട് കുട്ടിന്റെ ഷുഗറും നോക്കി.
ആഹ്.
കീകാണ്ട്, ഷുഗർ കൊർഞ്ഞിട്ടൊന്നുല്ല. ഒരു കൊഴപ്പോല്ല. അയിന്റെ ഉള്ള്ന്ന് കിട്ട്ണൊരു വെള്ളം, വെള്ളംണ്ടല്ലോ അത് മ തി ഓൽക്ക്പ്പോ ആഹ്, അത് മതി. നിങ്ങള് ഇല്ല, ഇല്ലാന്ന് പർഞ്ഞാലും ആഹ്, ഓവർ ക്കാവശ്യള്ളത് കിട്ട്ണ് ണ്ട്. ഇല്ലെങ്കി ഷുഗർ കൊറയും. എന്ന് പർഞ്ഞിങ്ങാണ്ട്, തന്നില്ല അത് പൊടി കലക്കി കുടിക്ക്ണ ത്ര നല്ലതൊന്നുഅല്ല.
നല്ല ഉം, അഅ് കുട്ച്ച് ചേലായാ പിന്നെ കുട്ട്യള് മൊലീമ്പാൻ മട്ച്ചും.
അതല്ല അത്. നമ്മള് പാല് കുടിക്കണ പോലെയല്ലാത്രേ, പൊടി കൽക്കി കുടിക്ക്ണ ദഹിക്കാന്
ഉം, പണിയ ഉം.
ന്നട്ട് ഓപ്പറേഷൻ പൊടി കൽക്കി കൊട്ക്കല്ണ്ടല്ലോ.
ഉം, ഉം.
ണ്ട്. മോളിക്കക്കെ
ന്നൊന്നുണ്ടാവൂല. ആ മര്ന്നിന്റെ എഫക്ട് ചെൽപ്പോ കൊറേ ദിവസം കയ്ഞ്ഞിട്ടാ പോവ.
ആഹ്.
ആഹ് മര് ആ മര്ന്നിനാല് പാല് ഉണ്ടാവാതെക്കും ഇന്ക്കൊന്നും ആ പ്രശ്നല്ലേനു ഞങ്ങള അപ്പർത്ത്ള്ള പെണ്ണിനിണ്ടെയ്നു. ന്നട്ട് ഓളെ കുട്ടിക്കങ്ങനെ കൊട്ത്തിനു.
ഏഹ്, അല്ലയീ ഓപ്പറേഷൻ കാർക്കൊക്കെ ഏതാനും കുട്ട്യേക്കൊക്കെ കൊടുക്ക്ണ കണ്ട്ക്ക്ണ്.
ഉം, ആ കൊട്ക്കും കാരണം, ഈ മര്ന്നിന്റെ എഫറ്റോണ്ട് പെട്ടന്നിണ്ടാവൂലേ.
ആഹ്, പിന്നേ കൊർച്ച് ആ കൊർച്ചേരം ഐസിയു ലല്ലെയ്‌ക്കാരം. ആഹ് സമയത്തൊക്കെ കൊട്ക്കും. എനക്ക് തോന്ന്ണെയ്ക്കാരം.
ഉം, ഉം, ഉം, ഉം
ഉം, ന്നട്ട് യ്യ് ഞ്ഞ്യങ്ങട്ട് പോവ്ണ്ടോ? വീട്ട്ക്കാ. ഇതിൻ്റെ മുന്നേ ആഹ്, നീ ഇതിൻ്റെ മുന്നെ പോകോ. അതോ ഞ്ഞി നേരെ ഹോസ്പിറ്റൽക്കാ. ആഹ്, ആഹ്, ആഹ്, അല്ലെങ്കി അവിടന്ന് അവിടെ പോയി, അവ്ട്ന്ന് പോകാണോ, അതോ ഇവ്ട്ന്നെന്നെ പോകാണോന്നറിയാനാ.
ഉം, വട്ന്നെന്നെ. ഞ്ഞിപ്പോ വണ്ടിം ആളൊക്കെ ഞമ്മളെ പെരീ തെന്നെല്ലേ. ഉം ഗൾഫിലൊന്നും അല്ലല്ലോ അതൊണ്ട് പിന്നെ ഇവട്ന്നന്നേ അവിടെ ആയാന്നു ഉം